ത് വേണോ
ആഹ് കേക്കുന്നുണ്ടോ?
ഓഹ് കേൾക്കുന്നുണ്ട്. ഫുഡൊക്കെ ഫുഡ് ഓഹ് സുഖാണ് ഫുഡൊക്കെകഴിച്ചോ?
കഴിച്ചോ ഇല്ലകഴിക്കായിരുന്നോ?
ഇല്ല, ഇല്ല എന്താഫുഡ് ഇണ്ടാക്കി.
ഫുഡ്ന്ന് കഞ്ഞിയാണ്സണ്ടയല്ലേ.
അഹ് എന്താസണ്ടെ കഞ്ഞീൽ ഒതുക്കിയോ?
അതെ, അതെ അവിടെഎന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷ്യല് പപ്പായപിന്നെ ഉണക്ക മീനൊക്കെഇണ്ടാവലോ? പണ്ട്ള്ളോല് പണ്ടുള്ളപാരമ്പര്യം തുടങ്ങിയതാണിപ്പോ എല്ലാരും ചിക്കെനും ചിക്കെനുംതോ ത് തുടങ്ങിയതിൽനിന്നു വ്യത്യസ്തമായി പാരമ്പര്യംകാത്ത് സൂക്ഷിക്കുകഎന്നൊക്കെപറയല്ലോ? അതെതെ ഇപ്പൊകാലാവസ്ഥ എങ്ങനെണ്ട്?
ആഹ് ഇവിടെഇത്രീംന്നാൾ രണ്ട്, മൂന്ന് ദിവസത്തിനകത്ത് മഴ കൊറയുന്നുണ്ട്. ഇന്ന് മഴയില്ലഅവിടെ എങ്ങനെയാണ്?
ഇന്ന് ഏ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന്മഴ കൊർവ്ണ്ട്ന്ന് കൊർ ച്ച് വെയില് അടിക്കുന്നുണ്ട്. പ്പഒണങ്ങാനാണ് പ്രയാസംഞമ്മള് അലക്കിയിട്ടത് ഒണങ്ങാന് നല്ലപ്രയാസാ ഇപ്പൊഒണങ്ങി കിട്ടുന്നേള്ളൂ. അൽക്കിട്ട് ബെഡ്ഷീറ്റ് മുതല് ചെറിയ മക്കളൊക്കെഇണ്ടാവുമ്പോ നല്ല ഒണങ്ങാന് കൊറെബുദ്ധിമുട്ടാ.
അതെ, അതെ, അതെ
ഉം പിന്നെയൂണിഫോമൊക്കെ ഫാന്റെ ചോട്ടിലൊക്കെആയിട്ട് ഒണക്കി എടുക്കണം എന്നുംയൂണിഫോ ഫോമാവുമ്പെളേഒന്നാമത് കെ ജിയിലൊക്കാവുമ്പോ മൊത്തത്തില് യൂണിഫോമാണ്.
ഹാ അങ്ങനെ ഇൻക്ക് അഹ് മക്കളില്ല
മേരേജ്കഴിഞ്ഞതാണോ?
അല്ല, ല്ല, ല്ല മേരേജ്കഴിഞ്ഞതല്ല.
ഞാന് ഉം ഇൻക്ക് രണ്ട്മക്കളാണ് മറ്റേ ഒന്ന് കെ ജിലും ഒന്ന് അഗനവാടിയിലും ഇപ്പൊ കുളിക്കാനായിട്ട് കേറീട്ട്ണ്ട്. ചെറിയഡപ്പല്ലേ സിമ്മിപൂൾ പോൽത്തെ ഡപ്പാ ആഅതില്കേറി കളിക്ക ഇനിയിപ്പം ഞ്ഞിഅവിട്ന്നൊരു തർക്കംവേണം. അവിടെഅങ്ങോട്ടുംഇങ്ങോട്ടും കച്ചറെപ്പോകുളിക്ക്ണോട്ത്ത്കച്ചറെ രണ്ടാളും ഒരേപ്രായക്കാരാവുമ്പോളെ അന്ന് തിങ്സാണ്ന്ന്പറയോ? ഓ ഒന്നരവയസ്സിന് ഡിഫർന്റ്ണ്ട് തമ്മില് പക്ഷെ എല്ലാർക്കുംതിങ്സ് സന്ന ചോയ്ക്ക ഹോസ്പിറ്റൽ കേസിലൊക്കെ പോവുകവാണെങ്കിലു ഓല് ചോദിക്കും ട്വിങ്സ് ആണോ മോൾക്ക് എത്രയി ട്വിങ്സ് ആണോ ചോയിക്കും. ഒരേപോൽത്തെ ഡ്രസ്സേപറ്റൊള്ളൂ ഒരാൾക്ക്ഫാന്റാണെങ്കി മറ്റാൾഉട് പുടൂലരണ്ടാൾക്കും ഫാന്റ് കിട്ടണം തർക്കാ ണ്‌ പ്പെരും ആഹ് രണ്ടുംകച്ചറേ രണ്ടും ഗേൾ ആണ് രണ്ടുംകച്ചറെണ് രണ്ട് ഫാന്റ് ട്ടണം അതേപോൽത്തെ ബെൽറ്റ് കിട്ടണം വേറെബെൽറ്റൊന്നും ആവാൻ പറ്റില്ല കളറെന്നെ മാറാൻപറ്റുല് ഒര്മു മുട്ട് സൂജിപോലുംഅയ്മെന്ന് മാറൻപറ്റൂല. രണ്ടും കറക്റ്റ് ആയിരിക്കണം സെയിം ആണോന്ന് പോലെ നോക്കും ആദ്യം
ലീവ് ആണേങ്കലും പിന്നെ പറയണ്ട ലീവ
അതന്നെ പിന്നെ ബദർ യുദ്ധങ്ങളായിരിക്കും അത അവിടെ ഞാന് വടിയെടുത്ത് ഇങ്ങനെ നടക്കല ഇവര് ചേ അതന്ന് വിചാരിച്ചിട്ടില്ലേ ഒരാൾക്ക് അടി കൊടുത്താ മറ്റാക്ക് അടി കൊടുക്കണം
ആ് ഫുഡൊക്കെ കഴിക്കാൻ എങ്ങനെയാണ് ബുദ്ധിമുട്ടാണ്
ഫുഡ് കഴിക്കണമെങ്കിൽ ഫോണ് കിട്ടണം ഫോൺ ഇല്യാതെ ഫുഡ് കഴിക്ക മാട്ടേ പണ്ടുള്ളവര് പറഞ്ഞ പോലെ ഫുഡ് ക ഴിക്കണങ്കിൽ എല്ലാരും കാക്ക അവിടെണ്ട് തത്ത അവിടെണ്ട് മരുത്തുമല ഉണ്ട്ക്കെ പറഞ്ഞ ഫുഡ് കൊടുക്കാ ഇവിടെ അങ്ങനെയല്ല ഇത് ഫോൺ ഒരാളെ ഫോണ് കിട്ടണവരെ മറ്റാൾ വെയിറ്റ് ചെയ്യും വിഷന്ന് വെയിറ്റ് ചെയ്യും അങ്ങനത്തെരു സ്വഭാവ രണ്ടോളും ഒപ്പരം കഴിക്കണെ നമ്മത് വേ കഴിഞ്ഞ ഇത ഒപ്പരം കഴിക്കൂല എന്തപ്പ ഒപ്പരം കഴിക്കൂല ഫോണ് കിട്ടിട്ടേ ഫുഡ് കഴിക്കുള്ളൂ വാശിൽ അവിടെ നിക്കും
ഉം
അങ്ങനത്തെ ഭാഷയാ ഫോണ്ന്ന് പറഞ്ഞാല് ഫോണിന് അഡിക്റ്റ് ആവുക ഫോൺ ഇല്ലാതെ ഞാ ഫുഡ് കഴിക്കൂല പറഞ്ഞ് നിക്കൂം
ഓഹ് ഓഹ് ഓഹ് പേര്ന്തായിരുന്നു രണ്ടാള്ടെയും
മോള അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു വാശിക്കാരിയ ഇപ്പൊ കളിക്കയാണെങ്കിലും ഉം ചിരട്ട വേണ്ട എനിക്ക് ചര ണ്ടങ്ങള് ചേരട്ടോട് കളിച്ചോളി എനിക്ക് ഇലക്ട്രിക് വണ്ടി മതി ഞാന് പണ്ട് യൂട്യൂബിൽ കണ്ടണ് മറ്റേ കാറ് ജീപ്പ് ഇപ്പ് സ്കൂട്ടർ അതൊക്കെ വാങ്ങി തന്നുടെ ഇങ്ങക്ക് നിങ്ങ നിങ്ങൾ ഞാൻ ഇപ്പ കളിക്കടല്ലേ ചെരട്ടനോട് അ വണ്ടിയൊക്കണ്ട് എന്നാലും വേറെ തെങ്കിലും വണ്ടി ഓല് കണ്ടിണ്ടാവും അതോൽക്ക് കിട്ടണം സ്കൂട്ടർ ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെണ്ട് സൈക്കിൾ വരെണ്ട് പക്ഷെ ഓല്ക്ക് ഞാൻ ഇവിടള്ളല്ലോ ആണ്ട് ഓല്ക്ക് വേറെ ഓല് കാണണ വേറെയാ അതും ഓല്ക്ക് കിട്ടണം ഉം ജീപ്പ് കിട്ടണോ ഇത് ഇത്രേം നേരം കളിനിട്ടോ അതിൻ്റെ ഇടേക്കൂടെ ഫോണ് വരും ഫോണ് കൊണ്ടാ ഫോണ് കൊണ്ടാ ഫോണ് ഞാൻ എടുത്ത് വെച്ച ചാർജ് കഴിഞ്ഞാലോര് തരും അത് വരെ ഫോൺമേല് കളിയാ ഞാൻ പറയും ചെറിയ മക്കളല്ലേ ഫോൺമേല് അധികം കളിച്ചാലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നാവേ അപ്പൊ ഞാൻ പറയും ഫോണ് കളിക്കണ്ടാറയും ഉം മറ്റേരു ചെറുദിന് അംഗനവാടി കൊണ്ടോയിടുന്ന പ്രായാണ് ഓള അംഗനവാടി കൊണ്ടോയിട്ട അതിട കൂടെ പനി വന്ന് അങ്ങനെ സ്റ്റോപ്പ് ആയതാ അപ്പൊ എന്നോട് ഞാൻ ചോദിക്കും പനിയൊക്കെ വിട്ട്ണ് ചുമയും കഫ കെട്ടും ഉണ്ട് അപ്പൊ ഞാ പറയും അംഗനവാടി പൊയ്ക്ക് പറയുമ്പോ എനിക്കും അംഗൻവാടി പോവാൻ കയൂല എൻക്കങ്ങ് വയറുവേദനയാണ് അംഗനവാടി പോണ ദിവസേ അംഗനവാടി പോണ ദിവസക്കെ ആ ടൈമിൽ വയറു വേദന ആ പത്ത് മണി ടൈമ് ആ ടൈമ് കഴിഞ്ഞ ഓക്ക് വയറുവേദന മാറും ആഹ് അങ്ങനത്തെ അപ്പൊ മറ്റോള് അറിയും ഓള് അങ്ങനവാടി പോണില്ല പിന്നെന്തിനാ എന്ന സ്കൂളി പറഞ്ഞയക്ക്ണെ ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഇന്നെന്തിനോ സ്കൂളിൽ പറഞ്ഞേക്കണേ ആ ഒരാള് എന്തിനോ സ്കൂളിൽ പറഞ്ഞേക്
കുറുമ്പാണ് കുറുമ്പ്
പിന്നെ ഓക്ക് പഠിക്കണ്ടേ ഇന്നെ മാത്രങ്ങള് പഠിപ്പിച്ചോളി ഓള് പറഞ്ഞ ഫോണ് കിട്ടുല്ലോ മറ്റവക്ക് സുഖായിട്ട് കിട്ടുവല്ലോ അപ്പൊ മറ്റൊരാള് ലീവാണെങ്കില് അത് ഭയങ്കര ഇതാ ആഹ് നാളെ ഇഞ്ഞ് ലീവാണോ സ്കൂള്ട്ട്ന്ന ചോയിക്കാ. നാളഞ്ഞി ലീവുണ്ടോ ഹു എന്നും സ്കൂള് പോയി പോയി നി നാളെ ലീവുണ്ടോ ഈ മയത്തൊന്നും സ്കൂളണ്ടാവുല ആരുണ്ടാവുല്ല ടീച്ചർമാര് വരെ വ രൂല ഇന്നോടിങ്ങട്ട് തിരിച്ച് പറയും അഹ് ആ എല്ലാരും വരും പക്ഷ ഓളിന്നോടൊ ടെ മയത്ത് എണിക്കാനേ മടിയാ. മയൊണ്ട് വല്ല്യോലെ കാര്യം പറേം വേണ്ട. പെരും മടിയല്ലേ മയത്ത് കളിക്കണം.
എന്നും സ്കൂളുണ്ടന്ന്.
അതന്നെ ലീവായിരുന്നെങ്കിൽ വിചാരിക്ക ഇന്ന് സ്കൂൾ ണ്ടായാ മതിനി ഇവലെ ഇവടെ കളി കാണുമ്പോ കൊറച്ചേരെങ്കിലു ഫോൺമന്ന് വിട്ട് സ്കൂളിലേക്കെങ്കിലും പോയാ ആ ടൈമെങ്ങിലും നമുക്ക് ഫോൺ ഫ്രീ ആയിട്ട് കിട്ടും പിടി ക്കാ നിക്കുമ്പോ പാളി പോം നമ്മളറിയുന്ന ജൻ്റ് കോളൊക്കെ ചെയ്തു വന്നാല് ഓല് ഫോൺ കട്ടാക്കും ഓല് ഫോണ് തെരണ്ടി വരും വിചാരിച്ചിട്ട് ഫോണ് ഓളെന്നെ കട്ടാക്കും പിന്നെ ഞാനും കുറേ കഴിഞ്ഞിട്ട് ചാർജൊക്കെ കഴിഞ്ഞ് ചാർജൊക്കെ പിന്നെ കുത്തിയിട്ട് ഓണായി വന്നപ്പോ ള് കാണുമ്പോ വിളിച്ചോക്കുമ്പോ ഓല് അർജൻ്റില് വിളിച്ചതായിരിക്കും. പക്ഷെ ഇവിടെ കട്ടാക്കലഴിഞ്ഞിണ്ടാവും ആ പിന്നെ അതെ അതെ പിന്നൊന്നും പറഞ്ഞരൂല വിളിച്ച്ണ് ന്ന് പറയൂല ഫോണ് കോള് വന്ന് അ്ന്ന് പറയൂല ഒന്നും പറയൂല. ഞാനങ്ങോട്ട് ഫോണ് വന്ന്ണോ ഇല്ല്യമ്മാ ആരും വിളിച്ചിട്ടില്ല ആരും വിളിച്ചില്ല. പതിനഞ്ച് കോളക്കൊപ്പരം വന്നിണ്ടാവും ഇന്നാലും വിളിച്ചിണ്ടാവൂല ഇന്നാലും വി ച്ചിണ്ടാവൂല്ലാറിയും അഹ് കോളാരും വിളിച്ചിട്ടില്ല ഇങ്ങള ഫോണ്ക്ക് തീരേ വിളിച്ചിട്ടില്ലന്ന്
ആഹ് വിളിച്ച് കഴിഞ്ഞാ പിന്നെ ഫോണ് കിട്ടത്തില്ലല്ലോ.
കോളേജിൽ മേം കട്ടാക്കു ചെയ്യും. പിന്നെ ചെൽപ്പോ ഏഹ് ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലു വിളിച്ചാല് ആ ഞാൻ കൊറച്ചേരം ബിസി ആണെന്ന് ഇങ്ങക്ക് അറിയില്ലേ ഫോണ് ഞാൻ കാർട്ടൂൻ കാണല്ലെ. പിന്നെങ്ങെനെ എടക്കട്ക്ക്ങ്ങനെ വി തവ്ക്കണ്ടാന് പറയും ആവാപ്പ വിൾ ച്ചാ വരെ ഓഅങ്ങനെ പറയാ ങ്ങ കൊറച്ചഴിഞ്ഞട്ട് വിളിച്ചോളി അത്യാവശ്യണ്ടങ്കി കൊറച്ചഴിഞ്ഞിട്ട് വിളിച്ചോളി ഇവിടെ ഫോണ് കാണാണ് ഞാൻ ഇപ്പ ഇന്റെ കയ്യിൽ വന്നാ പിന്നോക്ക് ട്ടൂലന്ന് ഓക്ക് നല്ല ഒറപ്പുണ്ട് ലാന്ന്
തമ്മില് കുറുമ്പാണോ?
മ് ഒരാളെ ഫോണ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേ ആൾ ഒരാളെ തല്ലും. മറ്റാള് തിരിച്ച് ഫോണെറിഞ്ഞാണ്ട് മറ്റാളെ കുത്തും. ബടി ട്ത്ത് തല്ലുബഴക്ക് അയ്ന് അടക്കള രാണ്ടാളിം അപ്പുറത്ത് ഇപ്പറ്ത്താ. ഇപ്പാണെങ്കിലൊ രുമിച്ച് കെട്ക്കൂല രണ്ടാക്കും ഞൻ പൊ നടൂ കെട്ക്കണം ഇൻക്കാണെങ്കി അങ്ങനെ കെ ക്കുബോ ഒറക്കം വരൂല്ല. ഇവൽക്ക് താ മറ്റെ കയ്യും കിട്ടണം രണ്ടാൾ കൈയ്യിട്ടണം കൈയില്ലാതെ ഒറങ്ങാൻ കഴിയൂല അങ്ങനത്താ
അയ്യോ അങ്ങനെ
ചെറിയ പ്രായാണെങ്കിലും ഞമ്മൾ കൈ ഞമ്മക്ക് വേദനാടുക്കു ചെയ്യും. രണ്ടും കൈയ്യും പിടിച്ച് കെട്ക്കല്ലേ അങ്ങൻത്തെക്കാവുമ്പം ഉഹ്
ആഹ് കുഞ്ഞുങ്ങളല്ലേ കുറുമ്പ് കാണിച്ചാ സഹിച്ചെന്നെ.
വാ വാടി കൈ പിടിക്കല അല്ലാതെ നട ല കുറുമ്പാണെങ്കില് എല്ലാരും പണ്ടുള്ളവര് പറിം ആൺകുട്ട്യാളാണ് നല്ല കുറുമ്പ്. ഇത് ആൺകുട്ട്യാളല്ല ഇപ്പൊ തല തിരിച്ചാ ഇപ്പ തലതിരിച്ച. ആൺകുട്ട്യാാട്ടിലും കുറമ്പ് പെൺകുട്ട്യാക്കാപോ ഉഹ്. പെരും കളിയാ അങ്ങോട്ടു ഇങ്ങോട്ടു കാട്ടല് കഴിഞ്ഞാ പിന്നെ മു മുറ്റത്തിറങ്ങും മുറ്റത്തിറങ്ങിട്ട് രണ്ടാളും ഒന്നായിട്ടോ പിന്നെ നമ്മള്
ഓ ഓ
ഓല് തമ്മില് ഒന്നായി ഉമ്മച്ചി നമുക്ക് അമ്മ അടിക്കൻ കേട്ടോ ഉമ്മച്ചി നമുക്ക് എറിയൻ കേട്ടോ എല്ലോ സെയിം ആയിട്ടോ പിന്നെ പൊറത്തിറക്കിയിട്ട് കല്ല് എടുത്തായിട്ട് ഇന്നെ എറിയാൻ നിക്കും രണ്ടാളും നല്ലൊരു മക്കളാ ബഹുമാനം നല്ല ബഹു ബഹുമാനണെ അറിയേൽ ചിലപ്പോ പഠിക്കുന്നാലൊക്കെ പേടി ക്ണ്ട്ട്ടോ പഠിക്കണേല് ഉ ആഹ് വപ്പന്റെ മക്കളാ പഠിക്കുന്നല് വപ്പ ഒന്നും ചെയ്യൂലല്ലോ അപ്പൊ മാപ്പനയോട് ഭയങ്കര എല്ലാത്തിനും വപ്പന കിട്ടും പക്ഷെ ഞാന് ഒന്ന് നോട്ട് നോക്കിയാ അപ്പോലും കരയല് തുടങ്ങും. അങ്ങനത്തെരു പേടിണ്ട് പി പറഞ്ഞാല് ആഹ് അതെ അതെ അപ്പം ഞമ്മള് പഠിക്കുന്ന കാര്യത്തിൽ ഒരു പേടി ഇല്ലാഞ്ഞാല് ആക പ്രശ്നമാവും ഇവര് പഠിക്ക ഇല്ല ഓരോ കളിക്ക് ഇങ്ങനെ നിന്ന് കൊടുത്താൽ പഠിക്കണ ടൈമ് പഠിക്കണ്ടേ ഓക്കെ ഇവിടാണെങ്കിലും നമ്മള് പഠിക്കുന്ന പോലെ വീട്ടി ഇരുത്തി പഠിപ്പിക്കേണ്ട ടൈം ആണെങ്കി ജി ബേസിക് മുതൽ കിട്ടണമെങ്കിൽ ഓക്ക് വരെ വരെ കറക്റ്റ് ആവണോ അപ്പൊ പേടില്ലെങ്കില് ഓല് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ കാട്ടിയെക്കു ബാക്കി പിന്നെ ടീ ടച്ചേഴസിനേ നമ്മൾ പെരൻറ്സിനക്കും കേൾക്കാം
അതെത്
കുട്ടികളെ എന്ത് കാട്ടിയാലും പേരന്റ്സ് അതെല്ലാം ഉത്തരവാദികൾ പേരൻസ് ആണന്ന് പറയല്ലോ
അതെ അതെ അതെ
അങ്ങനത്തെ ഞാനലെയും ഇതൊന്ന് വെട്ടി വെ